ഏസി അലോ ഞാൻ കേട്ടില്ല്യ ഞാനത് ഇനിയിപ്പോ ഓര് വെരുമ്പോക്കും മക്കള് വെരുമ്പോക്കെ കൊർ ച്ചേരം സംസാരിയ്ക്കാലാേയാര്ച്ച്
ആഹ് ഞാനും തന്നെ മോനാെറങ്ങ്യ പാടേയ് ഞാനും തന്നെ ഓന്റെ കൂടെ കെടെന്ന് കൊർച്ചേരം ഒർങ്ങ്യെടാ അപ്പോയ്ക്ക് ഇന്റെ ഹസ്ബന്റ് ഇങ്ങെനെ വ്ൾച്ച് ആഹ് ന്നെട്ടാ ഒർക്കും പോയ് ഇപ്പാ ശെരിയ്ക്കും സത്യം പർഞ്ഞാ ഒർക്കല്ലാ ഇഞ്ഞ്പ്പാെ കെടക്കുമ്പതിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും പിന്നെ രാവിലെ അഞ്ചെര ആവുമ്പയ്ക്കിന് വീണ്ടും എണീക്കെണം
നെ നേര്ത്തെ എണീയ്ക്കുലേ
ഉം നേര്ത്തെ എണീക്കും മൊളെ ഞാന് തൽക്കാലികായിട്ട് വ്ടെ അട്ത്ത മാദ്രസ്ല് പറഞ്ഞ് വിട്ണ്‌ണ്ട് അവര് ആറ് മണീക്ക് ആറ് മണിക്ക് ക്ലാസ്സ് സ്റ്റാട്ടെയ്യും
എന്ത് ചായുട്ച്ച് പോവ അതൊ സ്നാക്സ് എന്തെലും കഴിച്ച് പോ.
ഇല്ല വറും കട്ടൻ ചായ മാത്രം കട്ടൻ ചായയും കുടിക്കൂല ഞാന് ഹോർലിക്സ്. പിന്നെ താക്കി ചായന്റെ ഇത് വല്ലാണ്ട പരിപാടി വല്ലാണ്ട് ഇല്ലാതോണ്ടയ് ഇന്നേന് കട്ട്ന കൊട്ത്തപ്പോ ഒന്ന് എന്നും ഹോർലിക്സായപ്പോൾക്കൊര് മട് പ് അപ്പന്ന്ന്നോടോയ്ച്ച് കട്ടഞ്ചായ തരൊയ്ച് ആ പിന്നൊരു കട്ടഞ്ചായ. തരോയ്ച് ഞാൻ തന്നെ നെട്ടി അങ്ങനെ ചായടിക്കാത്ത ആളാണ്. ചായ തെരോയ്ച്ചപ്പൊന്ന് ഞാൻ ലേറ്റ്ത്തിരി പൊടിട്ടങ്ങനെ ആക്കി കൊടുത്തു അപ്പോഓൾന്നോട് പർഞ്ഞ് ഇൻക്ക് നാളീം ഇങ്ങനെ മതിട്ടോ പറിണ്
ആഹ് അയ്ശരി എത്ര മണി എത്ര മണിക്കൂറാ പിന്നെ ക്ലാസ്സ് മദ്രസ്. ഓഹ് അഹ്ശരി ഉം ഉം.
ര്ക്കാണെങ്കില് ചെറിയ കുട്ട്യാക്ക്ള്ള ക്ലാസ് ബല് നാലാം ക്ലാസ്സിലാണ് നാല് മുതല് എട്ട് ഏഴ് വരെ ഏഴ്. ട്ട് വരെല്ല കുട്ട്യാക് എട്ട് വരേ ഉള്ളൂ ഇവിടെ മദ്രസല് പിന്നെ മറ്റേ വല്ല്യ മദ്രസക്ക് പോണം. അവരെ കുട്ട്യൾക്ക് അ പിന്നെ. ഇങ്ങനെ രാവിലെ നേര്തിം അതിന് ശേഷം ഉള്ള കുട്ട്യാക്ക് ഏഴര മുതല് ഒമ്പതര വരെ. ഒമ്പത് മണിവരെക്കെ തോന്ന ഓള് മോള് രണ്ടും കൂടെള്ള സ് കൂളാ മ സ്കൂൾലാണ് മദ്രസു സ്കൂളും കൂടിള്ള സ്കൂളായഞ്ച്പ്പ അ ഒ. സ്കൂളാണ് അപ്പൊ പിന്നെ അങ്ങനെ പൊ വിടലാണ് അപ്പൊ. ഇപ്പമ്മള് ഹൗസ് വാമിങ് കഴിഞിട്ട തൊട്ടനമ്മടെ വീടിന്റെ വ് വെല്ലടിക് ണാതൊക്കെ സൗണ്ട് കേക്കും നമുക്ക്. അത്ര അടുത്തന്നെണ് അപ്പൊ പിന്നെ എന്തായാലും വെക്കേഷൻല് മക്കൾ നേര് തെണീക്കുന്നതും നിസ്കരിക്കും കാര്യങ്ങളൊക്ക ചെയ്ത്കയിഞ്ഞ അത്രീം നല്ലതല്ലെ അല്ലെങ്കി പത്ത് മണിവരെടെ പൊതച്ചു മൂടി കെടന്നൊറങ്ങും. അപ്പൊ അങ്ങനെ വെറുതെ വിട്ന്നതാ ക്ലാസ്സ്‌.
കുളാവുമ്പളും വൺ നേർത്തെ വരൂലെ വണ്ടി.
ഓൾത് എട്ടെ അൻപത് ഒക്കെ ആവും അപ്പതിന് ത് കഴിഞ്ഞു ഇത് ഏയരാവുമ്പത്തേനെ വരുവല്ലോ കഴിഞ്ഞിട്ട്. വടെ ചേർത്തീട്ടൊന്നുല്ല ജസ്റ്റ് വെറുതങ്ങനെ പൂവാ അത്രന്നൊള്ളൂ രണ്ട് ക്ലാസ്സ്ത്തു.
ക്കേഷനായാലു ഉമ്മാൻ്റെ വീട്ടില് പോണോലായാലും. ഇഞ്ഞ്പ്പം എവി എന്ത് ഡെലിവറിക്കായാലും അവര് വാ പണ്ടത്തെ പോലൊന്നും സ്കൂളൊയിവാക്കൂലല്ലോ അവിട് ടെള്ള സ്കൂൾല് ഇവൻ ആഹ് എവിടേച്ചാ അവിടെ മദ്രസിലും സ്കൂളിലും പോവും. ആഹ് അല്ല അത് നല്ലതാണ് കാരണെന്തെച്ചാ ആ ടച്ച് വിട്ടാലേ. പിന്നാ അയിക്കാ ട്രാക്ക്ക്കാണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഉം. ഞാന്പ്പന്റെ മോനെ ബേസിക്കായിട്ട്ള്ള ഒരു കാര്യും പഠിപ്പിക്കല്ല പട് പഠിപ്പിക്കല്ലാന്ന് പർഞ്ഞാല്. അങ്ങനെയല്ല ഞാൻ അധികാ ചിഹ്നം കൊടുത്ത് ഇങ്ങനെ ഓരോന്നിനും ഇപ്പം. കാനോട് കാ കീ കൂ അങ്ങനെ അല്ലെങ്കി അങ്ങനെ എല്ലതും മലയാളായി ക്കോട്ടേഞ്ഞ് ഇംഗ്ലീഷയ്ക്കോട്ടെ എ ഇ ഓ യു അങ്ങനെ സൗണ്ട് വെച്ചിട്ടൊക്കെങ്ങനെ ഡിക്റ്റേഷനൊക്കെട് ക്കേര്ന്നു ഇപ്പ ഞാന് ഒന്ന് എല്ലതും ഞാൻ എനിക്ക് വെയ്യ മട്
സത്യം നമ്മളീ ഒരു ടൈമും കൂടിയാവുമ്പോ ഒത് എത്തൂല അഹ്.
എത്തൂല്ല പിന്നെ മദ്രസ്ത്തെ വർക്കത്യാവശ്യം നല്ലോണം മദ്രസല് പഠിക്കാണ്ടല്ലോ.
ആഹ്.
അപ്പം പിന്നെ മോള് മോക്കാണെങ്കി ഭയങ്കര പേട്യാ.
മോൾക്ക് ഹിഫ്ള് മേ ഖുറാന അറബിക് കാണാപ്പാടെത്തറ പഠിച്ചാലും ഇങ്ങോട്ട് പഠിയൂല ത്ങ്ങനെന്റെ മുഖത്ത്ക്കോക്കിങ്ങനെ ഇര്ക്കു ഞാൻ ചീത്തങ്ങനെ പറയുമ്പോ.
അഹ് ശെരി അത് എന്താ പറയാ എന്റ മോക്കും അങ്ങനെന്നേനി പക്ഷെ ഇൻക്കറില. ഇപ്പം ആഹ് സൂഹ് റ അലം യക്കുനി സൂറ അത് ഇപ്പ തൊടങ്ങീട്ടൊള്ളൂട്ടോ. പ ഞാന് ഉം ഓര് സൂറത്ത്. പഠിച്ച് കിട്ടാന് ഭയങ്കര പ്രയാസാ ഞങ്ങക്ക് ഭയങ്കര പ്രയാസ് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ പ്രാശ്യ ഫസ്റ്റത്തെ എക്സാമ് സെക്കൻ്റെക്സാമൊന്നും എഴുതേണ്ടി വന്നീല്ല ഹും പൊട്ടിയായിട്ടും കഫക്കെ ശ്വാസം മുട്ടലായിട്ടൊന്നും ഇ ഒരെക്സാമും എഴുതേണ്ടി വന്നില്ല പബ്ലിക്കെക്സാമേ മാത്രേ എഴുതീറ്റുള്ളൂ അപ്പം എ പ എൻക്ക് പഠിപ്പിക്കാനാലോചി ക്കുമ്പന്നെ എനിക്ക് ടെൻഷനാ ക്ഷെ ഇപ്രാശ്യം ഞാൻ വിചാരി ച്ച് ആഹ് ഓള് ഏ എട്ടായത്താ മൊത്ത്ള്ളത് തോന്ന്ണ് ഓള്ക്കെട്ട് ഓര് ദിവസോളെന്നോട് പറഞ്ഞ് ഉമ്മാ ഞാന് ആറായത്ത് പഠിച്ച്ണ് ട്ടോ അല്ല ഏഴായത്ത് പഠിച്ച്ണ് പക്ഷെ ഉസ് താദ് പറഞ്ഞ് ആറായത്ത് പഠിച്ചാ മതീന്ന് എന്താ പറയാ ഞാ ഏ ഏ ഏഴായ എ ഇഹ ഏഴായത്ത് പഠിച്ചിട്ടുണ്ടാന്നു ഞാൻ ഭയങ്കര ഷോക്കായി കാരണം അതത്യാവശ്യം ലെങ്ന്തുള്ള ആയത്ത്കളാണല്ലോ ആഹ് അപ്പൊ ഞാൻങ്ങനെ വിചാരിച്ച് മേ ഇപ്പൊ ഞാന് ശ്രദ്ധിക്കാഞ്ഞിട്ട് ഇപ്പ ഉസ്താദ് അത്യാവശ്യം നല്ല ചൂടാണ്
ആഹ് ആ അങ്ങനത്തെ ഉസ്താദ്മാര് വേണം ഇവിടത്തത് ഓന്ന് ഇല്ലതും ഇല്ലാത്തതും കണക്കാണ്
ആഹ് പക്ഷെ ഇവ ആദ്യത്തൊക്കെ ഇനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഏഹ് ഞാന് മദ്രസ്സ പോണില്ലാ അറയും മൂന്നാം ക്ലാസ്സ്ന്നൊക്കെ വന്നാണ്ട് ഒരീസൊരടിറ്റീറ്റ് ഇനിയാൻ മദ്രസ പോണില്ല ഇന്ന ഉസ്താദിന് ഇഷ്ടല്ല
ആഹ്
അപ്പ ഞാൻ ഉസ്താദിനോട് വിളിച്ച് ചോയിച്ച് ഇവള് മദ്രസക്ക് പോരുന്നില്ല എങ്ങനായിട്ടും ഇവള് മദ്രസ് ക്ക് പോവൂലാ പറയ പിന്നെ ദിസ് ചേ എന്താ പറയാ ഓളോട് എന്തേലും ചോയിച്ചാലോള് ഇങ്ങ് താഴത്തൈക്കോക്കിക്കും ചെല സമയത്തൊക്കെ ടൈംടേബിള് ഞാൻ മാറി കൊടുക്കും ഇപ്പട്ട് ആഹ് ബുക്ക്ണ്ടാവൂല അപ്പം ഞമ്മളിങ്ങനെ ഡെയ് ദിവസം നോക്കുമ്പഴേ
ആഹ് ആഹ് പെട്ടെന്ന് മാറിയല്ല ടൈം ടേബിളൊന്നും ഞാൻ നോക്കി കൊടുക്കൂല്ല അതൊക്കെ സ്വന്തായിട്ട് നോക്കട്ടെ വിചാരി
ഇവ് ഇവ ഓ ഓരന്നെ നോക്കല് പക്ഷെ ഞാൻ ഒരീസം ചെലപ്പോ നോ ക്കിയാ ഞാൻ ചെലപ്പൊ ഡേറ്റ് അങ്ങനെ മാറി കൊടുക്കും. ക്ഷെ ഇപ്പൊ ഇപ്പ രണ്ടാം രണ്ടാം ക്ലാസ്സ്ത്തെ മോ മോനായാലും മോന് മദ്രസ്സൽ രണ്ടാം ക്ലാസ്സിലാ ഒക്കെ ഓര് നോക്കും പക്ഷെ എന്താച്ചാ രണ്ടും ഞാൻ ഒട്ടിച്ച് വെച്ചത് ഒരേ പോലെ ഒരേ ല് ആഹ് ഒരു ലെറ്റേഴ്സ് രണ്ടും നമ്മള് ഏഹ് ഹാൻഡ്റൈറ്റ് ഒന്നായിരിക്കൂല്ലോ
ആഹ് ആഹ്
രണ്ടു പേരല്ല അപ്പൊ മോളത്തെ അമ്മാരെയും എമിൻ മുഹമ്മദ് പോലും പെട്ടെന്ന് മാറിപ്പോകും ആഹ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകണ്ടോന്ന് ഡൗട്ട് പക്ഷെ എന്നാലും ഓള് നല്ലോണം ശ്രദ്ധിക്കൂപ്പം നല്ല പേടിയാണ്ഉസ്താവന്മാരെ പക്ഷെ അങ്ങനെ ഉണ്ടായൽ കൊറെക്കെ ഓക്കെയാവുന്ന് തോന്നുന്നുണ്ട് ചെലപ്പങ്ങളതും കൊറച്ച് കയ്യുമ്പോളെ ശരിയാവായിരിക്കും
ഉം ഉം
ഉം അയിനിങ്ങനെ അയിന് ഇങ്ങനെ പ്രഷറു കൊടുക്കണ്ട ഇങ്ങനെ എല്ലാ ദിവസവും ഒന്ന്
കൂടുതലായിട്ട് അങ്ങനെ ഇട്ട് ഇതാക്കല്ലേ പിന്നെ അക്ഷരം തിരിയുന്നത് വരെ ഞാന് ഇതാ അക്ഷരം തിരിണ വരെ ഞാൻ നന്നായിട്ട് പ്രഷർ ചെയ്ത് നോക്കിരുന്നു ഇപ്പ ഏത് ക കഴിഞ്ഞാലും വായിക്കാനും എഴുതാനും ഓന്ക്ക്‌ അറിയുന്നുണ്ട്
ട്ടാക്കാൻ പറ്റില്ലെങ്കിൽ ബൈ ഹാർട്ടാക്കണോണ്ട് വലിയ കാര്യൊന്നുമില്ല നമ്മളെപ്പഴും ബൈഹാർട്ട് ആക്കണേക്കാളും കൂടുതല് നമുക്കത് ഇനിപ്പോ എന്ത് കാര്യമാണെങ്കിലും അല്ലാതെ പ്രാക്ടിക്കല് ആയിട്ട് പഠിക്കണം കുറച്ച് കഴിഞ്ഞാല് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഹ് ബൈഹാർട്ട് പഠിച്ചേ പോകുല്ലോ
ആഹ്
അപ്പൊ എന്നും ഒന്ന് കണ്ട്. ഇഞ് ഇപ്പം അറബിത്ത ഒക്കെ ആണെങ്കി എന്നും ഒന്ന് കണ്ട് വായിച്ചാ മതി. ഞാൻ അവളോട് എന്നും അതാ പറയല്. എന്നും വായിച്ചാല് നമ്മള് നമ്മളിപ്പോ എന്നും ഒരു സൂറ
ആഹ് അപ്പൻക്ക്ഇപ്പ നമുക്കിപ്പതെ ഈ യാസീന് ബക്കറ, വാക്കിയ, മുൽക്ക്, ഇതൊക്കെ നമ്മള് ഓത്ണ തബാറക്ക ഇതൊക്കെ നമ്മള് ഓത്ണ സൂറത്തേളാണ്. അത് നമുക്ക് പെട്ടെന്ന് എവിട്ന്ന് കേട്ടാലും പെട്ടെന്ന് മനസ്സിലാവോലോ.
ആഹ് അതെ അതെ. അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിച്ചാ മതി. അത് കൊറച്ച കഴിയുമ്പോ ശെരിയായിക്കോളും
ഉം
പിന്നെ ആ ഫ്ലോവെന്റായിട്ട് ഇങ്ങനെ വായിച്ച് കണ്ട് വായിക്കാൻ തന്നെ ഒരു ടൈം എടുക്ക്വല്ലോ. കാര്ണം അങ്ങനെ അത്രേയും കുട്ട്യേക്ക് ട്ടഫ്ണ്ട് ഇപ്പം സിലബസ്സ് എന്താ ഇന്നട്ട് ചായ ചായ കുട്ച്ചോ.
ഇല്ലെയ്നോ ഇല്ല ചായന്റെ പരിപടി ഇല്ലല്ലൊ. ഞാൻ ഇന്ന് മോൾക്ക് ഇന്ന് മോൾക്ക് ഇഷ്ടാണ്. കൂന്തൽ റോസ്റ്റും അതേപോലെ നെയ്ച്ചോറും ഉണ്ട അത് രണ്ട് അയാൾക്ക് നല്ല ഇഷ്ടം
ആഹ് ശെരി
അപ്പൊ ഞാനത് ആകെ ഒരുതിരിയും. അരി ഇട്ടിട്ട്ട്ട് ഞാന് ഉ രാത്രിക്ക് എന്താലും ഞങ്ങള് ചോറ് കഴക്കൂല. അപ്പൊ ഞാനൊ ഒരു നാഴി അരി ഇട്ടിട്ട് വെച്ച വെച്
അയിക്ക് കാക്കൂന്റെ ഉമ്മിം കാക്കൂന്റെ പെങ്ങളെ മോളും കൂടീന്ന് വന്നു. ഇള്ളത് കൊണ്ട് എല്ലാരും. ആഹ് അല്ലല്ലത്കൊണ്ട് എല്ലാരും ഇ എടുത്ത് ഒപ്പിച്ചു തേങ്ങ കി കിട്ടി അപ്പൊ ഉമ്മ അത് കൊണ്ടവാ തേങ്ങപ്പൊ ഒണക്കി റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഇമ്മ ആട്ടാ കൊണ്ടോക്ക്ണ്. ഇരുന്ത്രണ്ട് കിലോ കൊണ്ടായിരുന്നു ഇഞ്ഞ്പ്പോ ഇ പോ പീന്നതീന്ന് നമുക്ക് എത്രയ തരിക ഒന്നും അറിയാൻ പറ്റില
ആ തറവാട്ട്ന്ന് തേങ്ങ ഇട്ട പിന്നെ ഇങ്ങള് ആക്കി ആക്കി അയച്ചല് ഇങ്ങള്.
റ്റെ തറവാട്ടത്തില് തേങ്ങ മാത്രല്ല നമ്മള തേങ്ങിണ്ട്. പത്തമ്പത് തേങ്ങ നമ്മളത് കൊണ്ട് തറവാടത്തിണ്ട് ആ കേസി നമ്മള് പോല് കൊണ്ട് ആ കൊണ്ടൊയിക്കണുപ്പൊ നമ്മുക്ക് എത്ര തരോ ഒന്നും പറയാൻ പറ്റില്ല
ആഹ് ചോദിക്കാ തരുന്ന വാങ്ങാം ആഹ് ഞാൻ അല്ല അഹ്. ത്തര്ന്ന വാങ്ങാ എന്തായാലും നമുക്ക് പഠച്ചവൻ കനിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് പോയ മതിയല്ല
അത്രേ ഒള്ളൂ
അത്രെയുള്ളു.
ഉം ഹസ്ബെന്റുംതല്ല അതെന്ന യ പറഞ്ഞത്. എന്തായാലും പത്തിരുപത് ലിറ്റർ ഇരുപത്തിരണ്ട് കിലോ തേങ്ങല്ലേ ഒരു പത്ത് പതിനെട്ട് ലിറ്റർ എന്തായാലും എണ്ണ ഇണ്ടാവും അതിലൊരു എട്ട് ലിറ്റർ കിട്ടി കയിച്ചിലായില്ലേ എട്ട് ലിറ്റർ കിട്ടിയാല് ഇപ്പ നമ്മ കയിച്ചലായില്ലേ എട്ട് വേണ്ടിന്ന് രണ്ട് രണ്ടോ മൂന്നോ കിട്ടിയ അൽ ഹദുലില്ല.
അല്ല വെളിച്ചെണ്ണെ ആവുമ്പളേ പിന്നെ നമുക്ക് വാങ്ങ് വാങ്ങ്ണെഹ്. മക്കള് യൂസ് ചെയ്ണല്ലെ റേയ്റ്റാണ് പെട്ടെന്ന് കയ്യും ചെയ്യും. ആഹാ വാങ്ങുമ്പം പെട്ടെന്ന് കയ്യും. ഞാനിപ്പം ഞാൻ വെളിച്ചണ്ണ എന്റെ വീട്ടിന്നാ കൊണ്ടുവരെല് ല് ഇവിട്ന്ന്. അങ്ങനെ അങ്ങനെ തെർല്ലൊന്നുല്ല അപ്പ പിന്നെ പിന്നെ വീട്ട്ന്ന് ഇമ്മന്നോടും ഇപ്രാവശ്യം ആട്ടിപ്പൊ പറഞ്ഞു ഞാൻ വരുമ്പം അഞ്ച് കിലോന്റെ വെളിച്ചെണ് അഞ്ചിലിറ്ററിന്റെ വെളിച്ചെണ്ണ കുപ്പി കൊണ്ടോര്ട്ടോ എന്താ കണ്ണാസ്ണ്ടോ കൊണ്ടോര് പ്റഞ്ഞ് അപ്പൊ ഹസ്ബന്റ് കളിയാക്കിയാണ്ട് പറഞ്ഞു ആഹ് ഇന്നാപ്പൊ ഇമ്മീം മോനും ഒരു ലച്ചം മൊടക്കും മൊടക്കിയാലും വേണ്ടില്ല പത്ത് ലിറ്റർന്റെന്നെ വാങ്ങാ പറഞ്ഞു മോൻ അവന് ഏഹ് ന്ന് ഞാനും കൊറെ ആക്കി പിന്നെ ഞങ്ങള് കൊണ്ടേയില്ല എന്നിട്ട് ഇമ്മ ഭയങ്കര വിൾച്ച് ചീത്ത ഇന്റെ എട്ത്ത് ഇവിടെ കന്നാസും ഇല്ല്യാട്ടോ അപ്പം ഒ പക്ഷെ ഇമ്മാര് ന്ന് പറയ്മ്പോ അങ്ങനെയാണല്ലോ ഞാന്പ്പോ അത് ഓല് കയ്യും കാലുല്ലാതെ ഓല് ആക്കി വച്ച സാധനാണ് ഇഞ് കൊണ്ടോവാം മാത്രം ഞങ്ങള് നാല് മക്കളും ഒരാളും കൊണ്ടോവൂല്ല
ഇൻക്കും തന്നെ വന്നേക്ക് ഒര് പോ ഞാനും തന്നെ നാട്ടില് വന്നേരം ഇതേപോലെ ഫസ്റ്റ്ത്തെ പിറ്റേ ദിവസം തന്നെ കസിന്റെ കല്യാണം അവ്ട്ക്ക് പോയി ഇതാക്കി മല്ലി മൊളകൊന്നും പൊടിച്ചതിണ്ടായില്ല ഒക്ക ഉമ്മാക്കിതന്നു അവടെ പൊടിച്ച് വെച്ചിര്ന്ന മല്ലിം, മൊളകും, മഞ്ഞളും ഇതേപോലെ ഒരു ലിറ്റർ വെളിച്ചണ്ണി ഒക്കെ അവ്ട്ത്തെ കഴിഞ്ഞിക്ക്ണ് ആട്ടിയൊക്കെ കയിഞ്ഞ്ക്ക്ണ് ഇഞ് ആകെ ഒര് മൂന്ന് ലിറ്ററിന്റെ അടുത്തേ അവിടെ ഉള്ളൂ കയിഞ്ഞ് കാരണം ഇഞ്ഞ് അട്ത്തത് ആട്ട അയ്ന്റെ ഉള്ളീന്ന്
ആഹ് അവർത്തെരും ആഹ് ഇമ്മാര് അങ്ങനെന്നേണ് ഭയങ്കരായിട്ട് നമ്മക്ക് എന്തില്ലെങ്കിലും ആഹ് ഓൽക്ക് ഇല്ലെങ്കിലും ഓര് ഞം ഒ ഞമ്മക്ക്ന്ന്ള്ളതേ ഓല് നോക്കൊള്ളൂ ആഹ് ഞാൻ എ എപ്പളും വിചാരിക്കും അഹ്
ഓര് ഇപ്പൊ ഇന്ന് വെരും അപ്പൊ ഓള് ബാംഗ്ലൂരാണ് അപ്പൊ ഇന്ന് വര്ണ്ട് പ്രെഗ്നന്റാണ് ആള് അപ്പൊ അവടെ പോയിട്ട് പെട്ട്ക്ക്ണ് അല്ലല്ല പിന്നെ ആങ്ങളന്റെ വൈഫ്
ആങ്ങള വൈഫ്‌ ആഹ്
ട്ട്ക്ക്ണ് അവ്ടെ ഇന്നട്ട് ഛർദിയായിട്ട് പ്പ ഇന്ന് ഓര് ഫ്ലൈറ്റിന് വെര്നം പറഞ്ഞ് നിക്ക്ണ്ട് അല്ലാണ്ടെ ട്രെയിന് കയ്യൂ
ആഹ് കയ്യൂല ആഹ് പ്രെ വേ എഹ് ഡെല് ഡെയ്റ്റ് അയ്ക്ക്ണോ
ഇല്ലേ ഇപ്പ സ്റ്റാർട്ടിങ്ങാണെയ് ആഹ് ഫസ്റ്റ്ത്തേയാണ് ആഹ് ഭയങ്കര ക്ഷീണണ്ട് ഇഞ്ഞോട് പറയാ താത്താ ഇൻക്ക് നാട്ട് ട്ട്ക്ക് എത്തിയാ മതിയേന്ന് പറയ്ണ്ട് കൊയങ്ങി ഇവര് രണ്ടാളും ഒറ്റക്കും അല്ലേ ഓ കുക്കിങ്ഒക്കെ ഓൻ ച്ചെ ച്ചെയ്യും പക്ഷെ ഓള് പറയും ചെറിയ റൂമല്ലേ അരി തെളക്ക്ണ സ്മെല്ല് ആ റൂമില് ഇങ്ങട് തിങ്ങി നിക്കെകാരം അപ്പൊ ഇൻക്ക് ഷർദിച്ചിട്ട് എനിക്ക് യാതൊന്നിനും കോലല്ലാ പറയും
അയ്ശരി ഇന്നാ ആയ്ക്കോട്ടെ ഞാൻ വിളിക്കട്ടോ
ആഹ് ഓക്കെ ഓക്കെ
ശരി ഉം